കേക്ക്ന്ന്ണ്ടോ
ആഹ് കേക്കാടാ പറഞ്ഞോ എന്നാഎടുകുയായിരുന്നു
എങ്ങനെ
എന്തെടുക്കുകയായിരുന്നൂന്
വെറുതെ ഇരിക്ക ഇപ്പൊ ചായ കുടിച്ചിട്ട്ള്ളു അപ്പചായ കുടിച്ചിട്ട് ഇപ്പ വെറുതെ ഇരിക്കാ നിങ്ങളെന്ത് ചെയ്യുന്നു
ഞാൻ ഒരു ചായ കുടിച്ചിട്ട് ചുമ്മാതിരിക്കുവാടാ പണിയൊക്കെ കഴിഞ്ഞിട്ട് കൊറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കാന്ന് ഓർത്ത് ഇരിക്ക്യാ ആ ആ പണികളൊക്കെ ആ ൺ ഇനിയിപ്പോ വൈകുന്നേരത്തെ പണികളെ ഉള്ളടാ ബാക്കി ബാക്കിയൊക്കെ അത്യാവശ്യല്ലാം ഒതുങ്ങി ഇനി എല്ലാരും വരണം ജോലിക്ക് സ്കൂളിലൊക്കെ പോയവരൊക്കെ തിരിച്ച് വരണം. അതെ അതെ ആ കുട്ടികള്ണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി
ഇപ്പ നിങ്ങള് മാത്രാണോ വീട്ടില്ള്ളെ
ഞാൻ മാത്രെ ഉള്ളൂ
അതെയോ
ആഹ് അവിടെ എങ്ങനെയാ ആരൊക്കെണ്ട്
ഇബ്ടെ എനിക്ക് രണ്ട് അനിയത്തീണ്ട് ഒരു ഏട്ടത്തീണ്ട് അബ് രണ്ടു പേര് ഉസ്കൂള് പോയി ട്ടുണ്ട് ഏട്ടത്തി ഗർഭ പിണിയാണ് അപ്പൊ ഇവിടെ റെസ്റ്റിലാണ്
ആ റേസ്റ്റ് എടുക്കാണല്ലേ എത്ര മന്തായി?
അഞ്ചു മാസായി
അഞ്ച് മാസമായി ആ ഓക്കെ ഓക്കെ ഉം കാര്യവുമൊക്കെ നന്നായിട്ടിരിക്കുന്നോ ഉം, ജോലി
നിങ്ങള് വീട്ടില് ഞാനോ ഇല്ല, ഞാൻ ഇപ്പോ പഠിക്കാനേ പോന്ന് കമ്പ്യൂട്ടറ് പഠിക്കാൻ പോവുന്നുണ്ട് അതെ നിങ്ങളെന്ത് ചെയ്യുന്നു?
ഞാൻ പഠിത്തവെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യുവായിരുന്നു, ഇപ്പം കുഞ്ഞ് മോള് മൂന്ന് വയസ്സായി, ഇപ്പോ നഴ്സറിയില് വിടാൻ തൊടങ്ങിയിട്ടുള്ളൂ, നമ്മുടെ വീടിൻറെ അടുത്ത് തന്നെ അംഗൻവാടിയൊണ്ടേ.
അതെ അതെ ആ ആ ആ
സ്കൂളിൽ അടുത്ത വർഷം വിട്ടിട്ട് പോഹാന്ന് ഓർത്ത് ഒരു വർഷത്തക്ക് ലീവ് എടുത്ത്. ത്തേക്കുവാ
ആ, അപ്പൊ ആ സ്കൂളിൽ തന്നെ പിന്നീട് നിങ്ങക്ക് ചേരാൻ പറ്റുവോ അവിടെ
ആ കേറാ കേറാൻ പറ്റും ആ അവിടെ കേറാൻ പറ്റും. ഓൾറെഡി ഒരു രണ്ടു വർഷം ലീവ് എടുത്തായിരുന്നു രണ്ട്‌ ഇവൾ മോളുണ്ടായ സമയത്ത് ലീവ് എടുത്തിട്ട്
അതാ
ആ വീണ്ടും പിന്നെ ഒരു വർഷം കൂടെ പോയി, അപ്പോ ഇപ്പം ആരും ഇല്ല വീട്ടിൽ നോക്കാൻ ഇവിടുത്തെ ഹസ്ബ ൻന്റെ അമ്മയൊക്കെ മരിച്ചുപോയേ ഞങ്ങൾ മാത്രേ ഉള്ളൂ
അതെ
ആ അപ്പൊ ആരും നോക്കാനില്ല അതുകൊണ്ട് ലീവ് എടുത്തേക്കുകയാണ്.
അപ്പൊ അംഗനവാടി പോന്ന ആ സമയത്ത് നിങ്ങക്ക് സ്കൂളിൽ പോവാൻ പറ്റില്ലേ
ഇല്ല, പറ്റില്ല പത്ത് മണിക്ക് അംഗൻവാടി പത്ത്കാലൊക്കെ ആകുംതൊറക്കുമ്പോ, പിന്നെ മൂന്നു മണി വരെ അംഗൻവാടി ഒള്ളു.
ആ ആ ആ
അപ്പൊ ഈ ടൈമിനുള്ളിൽ നമുക്ക് സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ ഒമ്പത് മണി ഒമ്പതര ആവുമ്പൊ സ്കൂളിൽ ജോയിൻ ചെ അഞ്ച് നാലര അഞ്ച് മണിവരെ കാണും
ക്കാരികുല്ലേ
തെരക്കാരിക്കും ആ പ്പൊ മോളെ ഒന്നും ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റത്തില്ല അത് കാരണം കൊണ്ട് അടുത്ത വർഷമ്പോ അവളെ എൽ കെ ജിയിൽ വിട്ടിട്ട് എനിക്ക് പോവാല്ലോ
പഠിക്കുന്ന സ്കൂ ച്ചില്ലേ
ഉം അവിടെ അവിടെണ്ട് അവിടെണ്ട് അപ്പൊ അവിടെ തന്നെ വിടാന്ന് ഓർത്തണ്
നിനക്ക് ശ്രദ്ധിക്കെയും ചെയ്യാലോ അതെ അതെ നിങ്ങളാ ജോലി നടക്കെചെയ്യും ആ വെറുതെ ഇരിക്കുമ്പോ ഇപ്പൊ നിങ്ങള്ൾ വെറുതെ ഇരിക്കു ന ജോലി ക് പോകുന്നതാരിക്ക നല്ലത്
അയ്യോ അതെ നമ്മൾ ഈ വർക്ക് ചെയ്തിട്ട് നമ്മള് ചുമ്മഇരിക്കുമ്പോ നമക്ക് ഒരു ഭയങ്കര ഒരു ആ നമുക്ക് അറിയാൻ പറ്റും ഒരു ബുദ്ധിമുട്ട്
ആ അങ്ങനെ ശീലായതോൽക്ക്ത് ഭയങ്കര ബുദ്ധിമുട്ട് രിക്കല്ല നിങ്ങൾ പഠ മൊത്തം കഴും ഇങ്ങനെ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നോ
ആഹ പഠത്തം കഴിഞ്ഞപ്പോഴേ ജോലി അന്നേരം ജോലി കിട്ടി അന്നേരം അങ്ങ് പോയി
ആഹ് നിങ്ങള് വീട്ടിലിരിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടാവൂലോല്ലെ
ഇല്ല മോള് മൂത്ത മോ മൂത്ത മോൾ ഉണ്ടായ സമയത്തും ഈ ഇളയമുള ഉണ്ടായ സമയത്ത് സമയത്ത് മാത്രമേ നമ്മുടെ വീട് ഇരുന്നള്ളൂ
അങ്ങനെ ആുമ്പോ ങ്ങക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവില്ലേ ഇങ്ങനെ വീട്ടിൽിങ്ങനെ വൃത്തി
ആഹ അതെട ഭയങ്കര ബുദ്ധിമുട്ടാണ്
അംഗനവാടി പോുന്ന ആ സമയത്ത നിങ്ങള ഒറ്റക്കല്ലേ
ആഹ ഒറ്റയ്ക്ക് വേണ വേറെ ആരും ഇല്ലാലോ
അതെ
അതെ എന്നാലും കുഴപ്പമില്ല നമ്മളെല്ലാം പണികളൊക്കെ തീർത്ത് പിന്നെ ഒരു കാര്ം നമുക്ക്വിടെ ഇരി ഫ്രിയ ആായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ
അതെ അതെ നിങ്ങളെന്താ സ്കൂളിൽ പഠിപ്പിക്കുന്ന
ഞാന് സോഷ്യൽ സയൻസാ പഠിപ്പിക്കുന്നത് സോഷ്യൽ സയൻസ് അതെ അതെ
അപ്പൊ നിങ്ങള്ൾ ജോലിയില ആകുമ്പോ നമ്മള് തിരക്കായിരിക്കല്ലോ നമക്ക് െ വേറെൊന്നന്ന് ചിന്തിക്കും
ആഹ് ഇല്ല ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് എന്റതായ പ്രിപ്പറേഷൻസ് ഒക്കെ വേണം പിന്നെ അങ്ങനെ പല പല കാര്യങ്ങളല്ലേ പിന്നെ അതുമായിട്ട് ആ ഒരു ലോകത്തായിരിക്കും പിന്നെ നമ്മള്
ആ നമ്മള് വെറുതെ വീട്ടിലിരിക്കുമ്പോ നമുക്ക് വെറുതെ ടെൻഷൻ അടിച്ച് അങ്ങനെയൊന്നും ഉണ്ടാവൂലല്ലോ ഒരു ജോലി ഉള്ളത് നല്ലൊരു കാര്യ അല്ലേ
അതേടട ജോലിന്ന് പറഞ്ഞ എപ്പോഴും അതെ വേണം ഏത് കോഴ്സാണ് പഠിക്കുന്ന കമ്പ്യൂട്ടർ
വൺ ഇയർ കോഴസ്
വൺ ഇയർ കോഴ്സ് ആഹ് ഡിഗ്രി കംപ്ലീറ്റഡ് ആണോ ആഹ് പിന്നെ ഉടനെ എന്തെിങ്കിലും ജോലിക്ക് കയറാൻ കമ്പ്യൂട്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടന്ന് നമുക്ക് എവിടെങ്കിലും ജോലിക്ക് കയറാലോ
അപ്പോൾ ഫാഷൻ ഡിസൈൻ ഞാൻ പഠിക്കുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫാഷൻ ഡിസൈനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങൊക്ക പഠിക്കാന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് എല്ലാവരും അറിയപ്പെടണമല്ലോ
അതെ അതെ ഇച്ചിരി ഒരു ഇതൊള്ളൊരു മേഖലയാണ്
ആഹ് അപ്പൊ നമ്മുക്ക് കുറച്ചൊരു ഇത് ഉണ്ടാവുമല്ലോ അപ്പൊ കമ്പ്യൂട്ടർ ആവുമ്പോ ഒരു ഒരുപാട് ജോലി കിട്ടുന്നുണ്ടല്ലോ ഇപ്പ കമ്പ്യൂട്ടർ ജസ്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കില്.
അതെ അതെ ഇഷ്ടം പോലെ വേക്കൻസികളെ ഒരുപാടുള്ളത കമ്പ്യൂട്ടർ അറിയാങ്കിൽ നമുക്ക് എവിടെ വേണങ്കിലും പഠി
എളുപ്പമുണ്ട് നമുക്ക് കമ്പ്യൂട് അറിഞ്ഞരിച്ചാൽ മതി നമ്മൾ പഠിക്കുന്ന സംഭവം അല്ല സംഭവം നമ്മള് ജോലിക്ക് വരുന്നത്.
അതെ അതെ നമ്മള് കമ്പ്യൂട്ടർ ഉപയോഗിക്കും നന്നായിട്ട് പഠിച് രിക്കണം. അതെ അതെ.
ഞാൻ വിചാരിക്കുന്ന ഞാനിപ്പോ ഡിഗ്രി എടുത്തത് കമ്പ്യൂട്ടർ ഒന്നുമല്ല ഞാനിപ്പോ ഫസ്റ്റ് ടൈമാണ് കമ്പ്യൂട്ടർ പഠിക്കാൻ വന്നത് അപ്പൊ എനിക്കത് ടഫ് ആവോ ബുദ്ധിമുട്ടാവോ എന്നൊന്നും അറിയൂല.
ആഹ് ആഹ്
എല്ലരും പറയും അത് എ എളുപ്പായിരിക്കും ന്ന്. കമ്പ്യൂട്ടർ പഠിച്ചെടുക്കാനുള്ള കാര്യള്ളൂന്ന്.
അറിയോട അതന്താന്നറിയോ നമ്മളിപ്പോ ഈ മൊബൈൽ ഫോണ് നമ്മൾ നമ്മക്ക് നേരത്തത് പോലല്ലോ ഇപ്പോ നമ്മുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാറിയാലോ നമുക്ക് ഏതോ എന്ത് വേണോലും നമുക്ക് അതിനകത്ത് അറിയാല്ലോ എന്ന് പറഞ്ഞതു പോലെ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെന്ന് ആദ്യത്തെ ഒരു ഇത് മാത് കാണത്തുള്ളൂ പിന്നെ നമ്മൾ അതുമായി നല്ല ഇതാകും.
ആഹ് അങ്ങനെ അങ്ങനെ ആയ മതി. ആഹ് അപ്പൊ എന്തെങ്കിലും ജോലിക്ക് അങ്ങനെ തന്നാണ് നമ്മള ആവശ്യം നടക്കുവല്ലോ നമുക്ക് ബാക്കിയുള്ളവരടുത്ത് ചോദിക്കണ്ടല്ലോ.
ആഹ് പിന്നെ ജോലി എപ്പോഴാണേലും നമുക്ക് ഒരു അവിഭാജ്യഘടക. ഒരു പി എസ് സി ഒക്കെ നോക്കിയാലും മതി പി എസ് സിൽ ഇഷ്ടം പോലെ അങ്ങനത്തെ ഉണ്ടല്ലോ ഒഴിവുകളൊക്കെ.
ഏഹ് ഹും പി എസ് സി നോക്കണം എന്നാല്.
ആഹ്
ആ ഒരു പഠിക്കാന് ഇപ്പോ ആഹ്. പഠിക്കാൻ ഇപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ.
ഇഷ്ട്ടം പോലുണ്ട് അതെ പഠിച്ചാ മതി ആ പണ്ടത്തെ പോലെ അപ്പൊ ഇപ്പൊ തന്നെ മ മറ്റെ ജോബ് ഓറിയന്റെടായിട്ടുള്ള ഇഷ്ടംപോലെ കോഴ്സുകളൊ
ആ കോഴ്സുകളൊക്കെയുണ്ട്. ഇപ്പൊ പോയി പഠിക്കാൻ പറ്റാത്തടുത്തു ആയിരു തന്നെ വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റിയ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്.
അതെ അതെ അതെ.
വീട്ടിലിരുന്ന് പഠിക്കാ നമുക്ക് പോയി പഠിക്കാൻ പറ്റിയൊരു പ്രായ
ആഹ് അതെ പോയി പഠിക്കാതെ.
ആ അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കുമ്പോ നമുക്ക് ആ മൈൻഡ് ഇങ്ങോട്ട് കിട്ടൂല.
അതെ-അതെ-അതെ എനിക്കൊരു ചേച്ചിയൊണ്ട് എന്റെ ഹസ്ബൻഡി ചേട്ടന്റെ ഫ വൈഫാണെ
ആ ആ
ക്ക് ഒരു മോനെ ഉള്ളൂ അപ്പൊ ചേച്ചി ആ ചേച്ചി കല്യാണം കയിഞ്ഞ് അപിന്നെ ജോലിക്കൊന്നും ഡിഗ്രി കംപ്ലീറ്റഡ ചേച്ചി ഡിഗ്രിക്ക് പോയിട്ട് പിന്നെ കല്യാണ- ക്കാരുന്നു പിന്നെ പഠിക്കാനൊന്നും പോയില്ല പിന്നെ ചേച് ചി മോന് ഇപ്പം പ്ലസ്ടുവിനായപ്പം ചേച്ചി വീണ്ടും പഠിക്കാൻ പോയേക്കുവാ. ചേച്ചി ഇപ്പ ആന് കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്ത്. ചേ ആ ചേച്ചി ഇപ്പൊ ഡി ടീവിടെ ഡേറ്റ എൻട്രി പഠിച്ചു പിന്നെ വേറെ സഹകരണ ബാങ്കിൽ ഒരു കോഴ്സ് ഉണ്ടല്ലോ ജെ ഡി എസ്
ബാങ് ബാങ്കിലൊക്കെ പ്പ കി ട്ട്ണേ എന്താ പഠിക്കണ്ടേ?
ആ ജെ ഡി എസ് ആണ്. ജെ ഡി എസ് പഠിച്ചാമതി. സഹകരണ ബാങ്കിലൊക്കെ കിട്ടാൻ വേണ്ടി ഇപ്പോ ചേച്ചി ആ കോഴ്സാ എടുക്കുന്നത്.
അതെയോ ആ അങ്ങന്യൊക്കെ എന്തേലും ആ അങ്ങനെയൊക്കെ എന്തേലും പഠിക്കുന്നത് ഇതിപ്പം നമ്മള് പഠിക്കല് പഠിച്ചോണ്ട്ക്ണ സമയത്ത് അത് നിർത്തിയ പിന്നെ അത് പഠി
അയ്യോ അതെ അതെ ചേച്ചി ഇതേപോലെ പഠിക്കാതിരുന്ന് ഇങ്ങനെ ഡി പ്രെഷൻപോലെ പിന്നെന്താന്നുവെച്ച ചേട്ടനും കൊച്ചും പോയിക്കഴിഞ്ഞാൽ പിന്നെ ചേച്ചി ഒറ്റക്കാ വീട്ടില്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിന്നു ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഡിപ്രെഷനായി പിന്നെ ഞങ്ങളൊക്കെ വഴക്ക് പറഞ്ഞ് എന്തെങ്കിലുമൊന്നു പഠിക്കാൻ പോ ന്ന് ഒക്കെ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ഉന്തി തള്ളി വിട്ടതാ ഇപ്പം ഭയങ്കര ഇഷ്ടവാ പോകാനൊക്കെ ഉം
ഇങ്ങനെ പോയിക് ട്ട്ലേ. എന്നും രാവിലെ ആവുന്നു രാത്രി ആവുന്നു പിറ്റേന്നു അങ്ങനെ തന്നെ
പ്രായോം മുന്നോട്ട് പോവലോ ന്ന പാ പ്രായെങ്ങനെപ്പത്തന്നെ ചേച്ചിക്ക് മുപ്പത്തൊമ്പത് വയസ്സായി
ആ ഇപ്പഴും ചേച്ചി നോക്കുന്നുണ്ടല്ലോ
പിന്നെ അവിടെ ജോലിക്ക് കേറാം പിന്നെ അങ്ങ് അതായിട്ടങ്ങ്പോയ്കോളു അല്ലോ
ആ ഇപ്പ പൊതുവെ എല്ലരുജ് - ജോലി വേണം ജോലി അങ്ങനെയല്ല ഇപ്പൊ പൊതുവെ വെറുതെ വീട്ടിലിരിക്കുന്നു ല്ല നമ്മള എന്തെങ്കിലും ജോലി നോക്കുന്നതല്ലേ അങ്ങനെ നമുക്ക് ചിന്തിക്കാലോ
അതും അല്ല ഒരു പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ കഴിയുമ്പോ കുട്ടികളും വീട്ടിൽ നിന്ന് പഠിക്കുന്ന അത് മാറുമല്ലേ മാറിയക്കുന്നല്ല പിന്നെ പഠിക്കുന്നത് പിന്നെ ഒട്ടും നമുക്ക് ഒരിത് കാണുല്ല വീടുകളിൽ നിക്കാനൊക്കെ
അതെ ഇപ്പത്തെ കാലത്തൊക്കെ ഫുൾ പുറത്തു പോയി പഠിക്കുന്ന തല്ലേ
കൂടുതലും അതെ എല്ലാരും വെളിയിലോട്ടൊക്കെ പോവാനാണ് കൂടുതൽ നോക്കുന്നത്
ആഹ് പണ്ടൊക്കെ ആണേ എല്ലരും വീട്ടിലുണ്ടാവും ലിര് അച്ഛനേ അമ്മനേം ഒക്കെ നോ
ആഹ് അതെ അതെ അന്നൊന്നൊക്കെ പറഞ്ഞ നമ്മള് നമുക്ക് രാവിലെ പോയികിട്ട് വൈയ്യുന്നേരം വരാൻ പ റ്റുന്ന ആ കോളേജില് അല്ലെങ്കിൽ സ്കൂളിലാ
ആഹ് അങ്ങനെ ഇവിടെത്തന്നെ ആഹ് നമ്മക്കല്ല അന്ന് ഇ ഇപ്പൊ ഒന്നും അന്നന്നെ പേടിക്കേം വേണ്ടേർന്നു ഇപ്പത്തെ കാലത്ത് നമ്മൾ ഒന്നിനും പേടിക്കേണ്ട ആവശ്യല്ല നമുക്ക് ഒറ്റക്ക് പൊറ ത്ത് പോവാനാണെങ്കിലും നമുക്ക് എവിടെ പോണം നമുക്ക് വിദ്യാഭ്യാസം ഇണ്ടെങ്കിൽ നമുക്ക് പ്രശ് നല്ലാലോ ഉം പഠിക്കല് നിർത്തി പോയാലാ ഇഷ്ടം
ആ സത്യം
ആ തുടർന്നൊണ്ട് പഠിച്ചാല- ഇഷ്ട്ടം അല്ല
അതെ അതെ പഠിച്ചുകൊണ്ടിരിക്കണോ അതെ പഠിച്ച നല്ല- ഒരു ജോലി കയ്യിൽ ഉണ്ടെങ്കി പിന്നെ നമുക്ക്- ബുദ്ധിമുട്ടില്ല കേട്ടോ എന്ത് കാര്യത്തിനും നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാലോ
അതെ അതെ ജോലി അത്യാവശ്യ ഉം നമ്മക്കെന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാവ അല്ല നമ്മള് നമ്മളത് ന്ന് പറഞ്ഞിട്ട്
അതെ, അതെപ്പഴും വേണ്ട, നമുക്ക് എന്തേലും ഒരാവിശ്യം വന്നാല് എപ്പഴും നമ്മള് മറ്റൊരാളെ ആശ്രയിക്യാ എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ബു ദ്ധിമുട്ടുള്ള കാര്യവല്ലേ, കൊറച്ചൊക്കെ നടക്കത്തൊള്ളൂ അതെ, ആഹ് ഇല്ലെങ്കി പിന്നെ നമ്മള് നമ്മളാഗ്രഹങ്ങള് ഉപേക്ഷിക്കാം നമുക്ക് ആഗ്രഹ മനുഷ പിന്നെമെന്ന് പറയുമ്പോ ആഗ്രഹങ്ങളൊരിക്കലും ഇല്ലാത്ത ഒരു വ്യക്തിയല്ലേ
അല്ല, അതെ അതെ ഇപ്പത്തെ കാലത്താണെങ്കില് പൈസല്ലാതെ ഒ ഒന്നും നടക്കൂല.
അയ്യോ, എന്തിനും വേണം അതെ ചുമ്മാ നമ്മളൊന്ന് കടയിലോട്ട് ട്ടൊന്ന് പോവാണെന്നും പറഞ്ഞ് പോയാ നമുക്ക് പൈസ വേണം.
പൈസ വേണം അതെ.
തെ ഹ്മ്മ്, പ്പോ ഇന്ന് ലീവായിരുന്നോ ഇന്ന് പോയില്ലേടാ കോഴ്‌സിന്
ഇല്ല എൻക്കിപ്പോ അടുത്ത മാസം സാ ക്ലാസസ് തുടങ്ങ.
ആ തൊടങ്ങുന്നേയൊള്ളല്ലേ, ആഹ് പതിയെ കൊറച്ചൊക്കെ, ആഹാ അപ്പൊ നോക്ക് ഫോണിലൊക്കെ നോക്ക ക്കി ഇതിനെ കുറിച്ചൊക്കെ ഒരു ഏകദേശ ധാരണയാക്കി വെക്ക് ക്കെ
ആഹ് ആഹ്, അങ്ങനെ ചെയ്തത് യൂട്യൂബിലൊക്കെ ഇണ്ടാവൂലേ
ആ യൂട്യൂബിലൊക്കെണ്ടട, അപ്പോ അതിനെ മനസ്സിലാക്കി വെക്കണേ എളുപ്പവൊണ്ടല്ലോ നമുക്ക് പോകുമ്പോ ആ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരിക്കത്തില്ല.
ആഹ് ആ അങ്ങനെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പ നമ്മളോട് എന്താ ചോയിക്കാ നമുക്ക് ഒന്നും അറിയാത്ത പോലെ നമുക്ക് എന്തെങ്കിലും ഒന്ന് പഠി
ആഹ് അതെ, അതെ, അതെ ആ ഒരു മെയിൻ പോയിന്റ്സൊക്കെ എഴുതി ഒന്ന് റെഡിയാക്ക് എന്ന്. റെഡി ആയിട്ട് ഇരിക്ക്. ഓക്കേടാ എന്നാ ആ ശരിടാ ഓക്കെ.